ഹലൊ
സുഖെല്ലേ.
ആഹ് ആ
ഉം
ആദ്യം കേൾക്കാൻ പറ്റിയില്ല. അതാ ഞാൻ ഹലോറ്ഞ്
അതെ ആഹ്.
ഉം ഉം
എന്താ മുച്ച ശ് ഇൻവൊ മയക്കത്തിലാണോ
അതെ ഉം ഏഹ് ഉച്ചമയക്കത്തിലൊന്നുല്ല മക്കള് വെരാനായി ചായക്ക് കടി ഇണ്ടാക്കാം പോവാൻ റെഡിയായി നിക്കാണ്
അതെ
ഉം
എന്താ കടി ഇണ്ടാക്ക്ണ്
എന്തെങ്കിലും ഒക്കെ ഇണ്ടാക്കും ഇന്ന്പ്പൊ സേമിയ ഉക്കുമാവ് ഇണ്ടാക്കാനാ വിജാരിച്ച്
ആഹ് അതെങ്ങെനെ ഇണ്ടാക്കാ
അത് ഞാനൊക്ക ആദ്യൊക്കെ ഒന്ന് പ്പണിട്ത്ത് ഏത്തപ്പഴം ചെറിയ കഷ്ണൊക്കെ ഇടും എല്ലെങ്കി ഒരെണ്ണൊക്കെ ഇട്ടിട്ട്
സേമിയേ വർത്തിട്ട് പിന്നെ അങ്ങനെ ആഹ് ആഹ് അത് വയറ്റും പിന്നെ സേമിയം ഇമ്മള് ഉപ്പുമാവ് ഇണ്ടാക്ക പോലെ ഇണ്ടാക്കാ അതീല് ഇട്ട് ഇത്തിരി അണ്ടിപ്പരിപ്പും ഇത്തിരി കൊർച്ച് പാലൊയിക്കും ഉം സേമിയാേ വർക്കും അല്ലെങ്കി പശപോ
ആഹ് പശേ ആഹ് അതെ അതെ
കൊർച്ച് പാലൊയിച്ചിട്ട് ആഹ് പാലൊയിച്ച്‌ ഇനി അതില് വേവിക്കും ഇഞ്ഞ് പറ്റാച്ചാ ഏത്തപ്പഴും ഇട്ടാ ചെലേ സമയത്ത് ചെൽ
ആഹ് ആഹ്
ഉം ഉം വർത്തതോ പൊരിച്ചതോ അങ്ങനെയെക്കെ വാണ്ടേര്ല്ലേ
വർത്ത കടികളൊക്കെല്ലേ ആവശ്യം മക്കക്കും എല്ലാര്ക്കും ഉം ഉം ഉം എല്ലാവെര്ക്കും അതെന്നെട്ടോ ഇങ്ങൻത്തെ കടികളൊന്നും ഇഷ് ട്ടപ്പെടൂലേ
അല്ല കുട്ടിയോൾക്കെന്ന് ശെരീരത്തിന് ഞമ്മളെക്കെ ഇണ്ടാക്കിക്കൂടാ അതാണ് നല്ലത് പക്ഷെ പിന്നെ ഓര്ക്ക് അതാണ് ഇഷ്ട്ടൊള്ളത് ഇഷ്ടപ്പെടൂല
ഞമ്മക്ക് എള്പ്പള്ളതൊന്നും അവർക്ക് ഇഷ്ടപ്പെടൂലാ
ഇന്ന്ട്ട് ഇണ്ടെങ്ങി ഓൽക്ക് ഒക്കെയും വൈ വലിയ ദുസ് രസാക്കാരം ഉം
സ്കൂള്ട്ട് വിട്ട് വെര്ന സമയൊക്ക ചെൽപ്പൊ ഇഷ്ടപ്പെടും ചെലപ്പം ചെല സമയത്ത് അതും വേണ്ടാന്നൊക്കെ പറയും
അതെ
ഉം വേറെ എന്തെക്കെ മയ ഇണ്ടഅവ്ടെ
ഇല്ല്യ ഇപ്പ ഇല്ല്യ ഇപ്പ മഴൊന്നുല്യ ഇപ്പൊ മഴ ഇന്ന് രാവിലെ റ്റ് മഴെന്നേര്ന്നു
ആഹ് രാവിലെ ഒരു പത്ത്മണി പയ്നൊന്ന് മണി വരെ മയന്നേര്ന്നു പിന്നെ എങ്ങനെത്തേക്കും കൊറേച്ചെ വെെല്ണ്ടായി
ഓഹ് ഇപ്പ വെെല് ചെറ്തായിട്ട് ഇങ്ങനെ വെെല്
ഉം ഇപ്പ ആഹ് സ്കൂൾ വിട്ട് വെരുന്ന സമയൊക്കെ വെെലായിരിക്കുംന്ന് തോന്ന്ണ് മയെന്റ ലക്ഷ് ണം ഒന്നും കാണാനില്ല ആകാശൊക്കെ തെളിഞ്ഞ് ഇരിക്ക്ണ്ട് മൂന്നരക്ക് വിടും ഇവെടെക്കെ സ്കൂള് അഞ്ച് മിനിറ്റേള്ളൂ ആഹ് ഇപ്പ തന്നെ ഇവടെ എത്തും അതുകൊണ്ട് ഒന്നും കെടക്കണ സമയക്കേണ് സ്കൂള് വിടണ സമയം ഒന്ന് കെട ക്കാനൊന്നും പറ്റൂല ഉം പിന്ന ആദ്യം തന്നെ കെടക്കാൻ നിക്കൂല
ഉം ഇന്ന് എന്താ ചോറ്ക്ക് കൂട്ടാന്
കൂട്ടാൻ എന്താ ബീഫ് അതല്ലേ ഉം കഴിഞ്ഞ് തീർന്ന് ലാസ്റ്റത്ത് ഉം ഉം ഉം ഇന്നല വെച്ച ആഹ് ഇന്നല വെച്ചതെയ്ന്നു അയ് ഇന്ന് രാവിലക്ക് പുട്ട് ഇന്ക്ക് ഉച്ചക്ക് മാത്രം കൂട്ടാനേ ഉണ്ടായതുള്ളൂ ഇനി ഇപ്പ രാത്രിക്ക് വേറെഞ്ഞി ആദ്യം തൊട്ട് വെക്കണം
ഉം മീനക്ക ഇണ്ട് മീൻ നന്നാക്കിച്ച് വെക്കല് ഇണ്ടായി
ആഹ്
ഇപ്പ ഒണ്ട് കറിയാം പൊരിക്കേ കറി വെച്ചാലൊന്നും പറ്റൂല കറി എന്തെങ്കിലും പരിപ്പൊക്ക വെക്കും മീൻ വർക്കൊക്കെ ചെയ്യും അല്ലേ പിന്ന കറീല കഷ്ണങ്ങള് അവിടെ ബാക്കി വരും
അതാ കറിയിത്തെ മീനായാലോന്ന ഇഷ്ടല്ല്യല്ലേ മീനാന്നും
പൊരിച്ചത്
ഇന്റ ഇന്റോ ഒരു കുട്ടിക്ക് കറിയിത്തെ മീൻ ഇഷ്ടാ ഓക്ക് വ പൊരിച്ചത് ഇഷ്ട പക്ഷേ അധികം ഇഷ്ടം കറിയില് വെ
ഉം ഉം ശരി എടി
മറ്റാൾക്ക് പിന്ന പൊരിച്ച ആഹ് അത് ആദ്യേ ഞങ്ങള് ഇവട കുട്ടി ഓല ഇപ്പാകൊ കറിക്കകത്ത മീനാണ് ഇഷ്ടം അപ്പ അങ്ങനെ ശീലായതാണ് ഉം
അതെ ആദ്യോക്കെ കറിയില് തന്നല്ലേ മീൻ ഇട്ടിരുന്നല്ലേ പിന്നല്ലേ പൊരിക്കലും വർക്കലൊക്ക തൊടങ്ങി
വന്തായത് അതെ അന്നക്കെ പഴയ ആൾക്കാരൊക്ക ആകുമ്പോ ഓൽക്ക് മൊത്തം ഒര് കിലോ മേടിച്ചിട്ടുണ്ടെങ്കി മൊ
അതോ കറിവെക്കും ഇപ്പ നമ്മളൊര് ആഹ് ഇപ്പ നമ്മള് രണ്ടെണ്ണക്കെട്ത്ത് കറിവെക്കും അതന്നെ ബാക്കി ശെ പിന്ന അതില് മീൻ കറി വെക്കുമ്പോ കൊറേ മീൻ ഇടണം അല്ലെങ്കി ഒര് ടേസ്റ്റ് ഇല്ലാല്ലോ അല്ലേ
ആഹ് ഇല്ല മീന്റെ ടേസ്റ്റ് ആഹ് ചെയ കിട്ടൂല അതന്നെ പറയാ വീട്ടുകാര് പറയാ അതാണ് മീനോ അതില് ഇട്ടാലെയ് മെയിൻ ചോയും ആഹ് ടേസ്റ്റൊക്കെ കി ആഹ് മറ്റേത് കിട്ടൂല
ഉം
ഞങ്ങക്ക് ഇവിടെ മീനങ്ങന്ന് ഇന്ന് കറി ആഹ് ആഹ് ഞങ്ങ ക്ക്‌ ഇവിടെ മീൻ ഞങ്ങക്ക് ഇവിടെ അടുത്ത പുഴള്ള കാരണം പുഴ മീനാണ്
എനിക്കിഷ്ടാണ് പുഴ മീൻ നല്ല കുരുമുളകും വെളുത്തുള്ളീം ഉള്ളിയും ജീരകൊക്കെ ഇങ്ങനെ അരച്ച
ആഹ് അരക്ക ആഹ് വറക്കുമ്പോക്കെ അല്ലെ ടെസ് റ്റ അങ്ങനെ കട്ടിട്ട് നല്ലരു ടേസ്റ്റ് ആണ് കൊറേ കിട്ടു പുഴയില് വാള കിട്ടി രണ്ട് മൂന്നാല് വാള കിട്ടിട്ടോ ആഹ് പക്ഷേ അത് മൂപ്പായിട്ടി ല്ല അത് കാരണം ആഹ് ആഹ് വല്യ കിട്ടുമ്പോ നല്ല മൂത്തത് കിട്ടണം പക്ഷെ ഇപ്പ വലുത് കിട്ടണം ഇത് ഒരു കാ അരന്ന ഇല്ലാത്ത പോലത്തെയാണ്
ഉം
അര അഹ് ഒന്ന് ഒരു അരയും മറ്റോക്കെ പിന്നൊക്കെ രണ്ടെണ് മൂന്നെണ്ണ ഉള്ള കാല് അത്ര കൊള്ളും
ഇപ്പൊ മീൻ ഈ വെള്ളം വരുമ്പോള മീൻ ഉണ്ടാക പുഴയില്ല് ല്ലേ ഉം എന്റെ മക്കളും നേരത്തെ പാ ഇന്നലെക്കെ പാടത്തക്ക്‌ മീൻ പിടിക്കാൻ പോയിന്നു കുഞ്ഞി പ കുറച്ചേള്ളെള്ളൂ അതുകൊണ്ട് പറഞ്ഞായിക്കുട്ടൊ പേടിക്കാല്ല
ആഹ് അല്ല ഞങ്ങക്ക് ഇങ്ങനെ പുടി ച്ചു കുടിക്കണോര് അവിടുന്ന് മേടിക്കണം അങ്ങനെ മേടിക്കണ
ആഹ് ഇവിടെ മീൻ കൊണ്ടന്നല്ല കയ്യില് മേടിക്കണം
ആഹ് ആഹ്
അല്ലെ നമ്മടെ കുടുംബത്തിൽ ആരെങ്കി മീൻ പിടിക്കാൻ പോണർക്കാണ് ഉം ചിലവർക്ക് അയിന്റെ ചൊവ എന്റുമ്മക്കൊന്നും ഇഷ്ടപ്പെടുല്ല
ആഹ് സോയാ അതാണ് ചിലർക്ക് പുഴയത്തെ അതാവുമ്പോ തീരെ ഇഷ്ടപ്പെടൂലല്ലോ ആഹ് ആഹ് ക്കും ഇഷ്ടാട്ടോ ഇവിടെ എല്ലാരും കൂട്ടും ഞങ്ങളെ വീട്ടത്ത് ആഹ് അതെ
ഉം അങ്ങനെയൊക്കെ
കൂട്ടും
ഉം പിന്നെ കുഴപ്പില്ല പക്ഷേ കറി വെച്ചാ ചിലർക്ക് കറി വെക്കണൊക്കെ ഇഷ്ടല്ലേ എനിക്ക് കറി വെക്കണ ഇഷ്ടല്ലാട്ടോ നല്ലോണം വർക്ക് പൊരിക്കണം നല്ല
ആഹ് മസാലക്കെ ചേർത്തിട്ട് അതെ
അപ്പള അതിന്റെ ടേസ്റ്റ്
പല ഇതിലു ആണല്ല ഓരോരുത്തർക്ക് നമ്മള് ഒരാള് വെക്കണ പോലെ ആവു
ആഹ് അതല്ലേ പലയിടത്തക്കും പല മോഡലല്ലേ വെക്ക
ഇവിടെ പിന്ന് ഞങ്ങള് തേങ്ങൊക്കെ അരച്ചിട്ടാണ് ഇന്നലെ ഞങ്ങള് മുളകി ട്ടു വെച്ചപ്പോ എന്താണ് തേങ്ങരക്കാഞ്ഞെ എന്തേന്ന് ചോച്ചു അപ്പൊ ഇന്ന് തേങ്ങക്ക്‌ അരിച്ചി ട്ട് തക്കാളിയും പച്ചമുളകൊക്കെ വേവിച്ച് അയിലു ആഹ് അത ആഹ് ഓല് ലേസം ഉള്ളിയും ജീരകൊക്കെ അര
അരക്കൂല ചിലൊരു ജീരൊകൊ അരിക്കൂല നല്ല ജീര അല്ല മ റ്റെ വല്യ ജീരോകൊ അരക്ക
വല്യ ജീരക ആഹ് വല്യ ജീരക ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് ആഹ്
ഉള്ളിട്ടിട്ട്
ആഹ് ഉള്ളിട്ടിട്ട് അരച്ചിട്ട് അയിലൂടെ പിന്നെ മീൻ ഇട്ടിട്ടു
ഇഞ്ചി കഷ്ണം ഇടും ജീരകം ഇടൂല വെളുത്തുള്ളി ഇടൂല ചെറിയ ഉള്ളിം പിന്നെ ഈ ഇഞ്ചി കഷ്ണം ഉം എല്ലാം കൂടെ മിക്സിയിലരക്കും മഞ്ഞപ്പൊടി മുളകും പൊടി ഉള്ളി ഇഞ്ചി കഷ്ണം എല്ലാം കൂടി മിക്സിയില് തേങ്ങയും കൂടെ അരച്ചിട്ട് എല്ലാനും ഒന്നിച്ചാ വെക്കുക പുളിയും മീനും
ആഹ് ആഹ് അങ്ങനെ ചെയ്യണ് കാണാ അതുപോലെ മുളകും പൊടിയൊക്കെ നമ്മള് തേ
ആഹ് തേങ്ങയുടെ കൂടെ അരക്കാ. ഇന്നട്ടത് ഒത്തിരി കൊറർച്ച് ങ്ങട് വ റ്റിച്ച്ട്ക്കണം. ചെലോരത് തളച്ചാ വാങ്ങി വെക്ക്വോല്ലോ. ചെ ചെലരൊക്കെ ഇത് ഇത്തിരി കൊറച്ച് ഇങ്ങനെ വ എൽ എൽ എല്ലാ എല്ലായിനും ഒപ്പം വിടാ. എല്ലനും ഒപ്പം.
മീനും.
ഉം മീനും പുളി എല്ലാനും ഉം
അതെ ആഹ് ഞങ്ങള് കുക്കർല് കറി വെക്കും. നല്ല ടേ കുക്കറ്ല് കറി വെക്കാണെ തക്കാളിം പച്ച മുളകും ഒക്ക്യെ ഒപ്പണ്ടിടും. മീന് പിന്നെ രണ്ട് വിസിലട് ച്ചേൻ്റേഷം പിന്നെ വ എന്താണ് മൂടി വെക്കാതെ അങ്ങനെ വേവിക്കും നല്ല ടേസ്റ്റാ ട്ടൊ നല്ല എല്ലേതും നല്ല വെന്താലേ. പക്ഷെ തോനട് വെക്കാൻ പറ്റൂല ആഹ് അതാണ്. കൊർച്ച് ആഹ് ആഹ് കൊർച്ച് കറിയൊക്കേണ് ഉണ്ടാവൊള്ളൂ.
ഉം ഉം ആഹ് കൊറെ കറി ഒഴിക്ക്ണാൽക്കൊന്നും അത്ണ്ടാവൂല്ല.
ഇല്ല്യ ഇല്ല്യ വെക് വെ അതെ ഇവിടൊക്കെ വല്ല്യ മക്കൾക്കൊക്കെ മു കറി നല്ലോണം മാണം.
എന്റെ കെട്ടിയോനൊക്കെ നല്ല
ആഹ് ഓരെ ഉപ്പി അങ്ങൻതന്നെ.
ഉം ഇൻക്കൊക്കെ അയ്ന്റെ ഒരു ഇത്തിരി കായം അയ്ന്റെ ഇതിങ്ങനെ മതി. ഇത്തിരി കൊറേച്ചെങ്ങനെ ചോറ്ല് ഉം ഇള്ളത് ടേസ്റ്റ് പോലെ.
ചെലോരോടൊക്കെ എത്ര കൊർച്ച് വെച്ചാലും രണ്ടീസം
ആഹ് ഇണ്ടാവും ഇണ്ടാവും ഉം. ചെലോൽക്ക് എത്രായാലും തെകയൂല്ല.
തെകയൂല.
എന്റെ ഉമ്മ പറയും അനക്ക് കുറേ കറി വെക്കണല്ലോ പറയും ഉമ്മ.
ആഹ് കറിക്ക് ഇവടി അങ്ങൻ തന്നേണ്.
അപ്പം മക്കക്കും ഇപ്പ അതുപോലെന്നെ. നല്ലോണം കറി ഒഴിക് കണം. ഇഞ്പ്പം പുട്ടൊക്കേണെങ്കില് എന്തോരം കറി വേണം ന്നോ.
ആഹ് പുട്ട്ക്കൊക്കെ പിന്നെ കറി പാർന്നാലും അറീല്ല. മീൻകറിയൊക്കേണെങ്കി ആഹ് മീൻകറിയൊക്കേണെങ്കി ഓൽക്ക് അധികും ഇഷ്ടാ.
ഉം ഉം
ഇന്നാ നമ്മൾ പച്ച് എന്താണ് ഇതേപോൽതന്നെ രാവിലെ ക കടലേ ചെറുപയറോ എന്തെലും വെച്ചാല് ഇന്നൽത്തെ മീൻ കറിണ്ടോന്നാ ആ ദ്യം ചോയിക്കാ. ഉം അപ്പ അതാ അധികൂഷ്ടം.
ഉം മീൻ കൂട്യോൽക്ക് മീനന്നെ. ചെലോർക്ക് മീന് ഭയങ്കര ഇഷ്ടേരും.
ആഹ് ഇവടെ രൺ അധികും മീൻകറിയേക്കാരം. ഇവരെ ഇപ്പാക്കൊക്കെ അതാണ് ഇഷ്ടം. കുട്ട്യേള ഇപ്പാക്ക്. ഇങ്ങട് മീൻ വറക്കല്ലേ ആഹ്
എന്റെടുത്ത് പറയാ ആ മീൻ വെറുതെ ഇതാക്കി കളയണ്ട അത് വർത്താ മതി ഇന്നാ കഴിക്കും. അല്ലേ പിന്നെ വെറുതെ കറിവെച്ചിട്ടാര് തിന്നാനാ പറയും.
ആഹ് വടെ കറിവെക്കണം.
ഉം
പിന്നെ കൊ കൊർച്ചീസം കഴിഞ്ഞാലൊക്കെ പിന്നെ എപ്പളേലൊരു പച്ചക്കറി വേടിക്കാ.
ഉം ഉം. പിന്നന്തൊക്കാ?
വേറെന്താ സുഖാണ് കൊഴപ്പൊന്നുല്ല
ഉം ഉം
മൂത്ത മകക്കക്ക്ന്ന് പനിയായ കാരണം സ്കൂൾ പോയിട്ടൊന്നുല്ല
ഏഹ് ലീവാന്ന്?
ഈ മഴ ആഹ് ഈ മഴച്ചാറ് കൊണ്ട്ട്ടേ മിഞ്ഞാന്ന് തേപോലെ പൊർത്തെറങ്ങീട്ടല്ല മഴൊ ണ്ടുക്കുണു.
ഏഹ് ഏഹ് അതെ ആദ്യത്തെ മഴക്ക് അങ്ങനെയൊക്കെ കൊള്ളുമ്പെണ്ടാവും പിന്നെ അങ്ങനെ ശീലായ പിന്നെ ങ്ങനെ ണ്ടാവൂല അല്ലെ?
ഉം ആഹ് അതെ അതെ പ്പം മാറി കിട്ടണെ ഞ്ഞിപ്പം നാളൊ ന്നൂ ടീം കാണിക്കണം.
പിന്ന മ പനി വന്നിട്ട്യ മാറാനാ പാട് ട്ടോ.
ഉം അതെ.
മാറിങ്ങട്ട് കിട്ടൂല പിന്നഅ് ചൊമ ആകും അങ്ങനെ ങ്ങനെ ങ്ങനെ നീണ്ടുപോവും.
നീണ്ട് പോവാണ് പ്പൊ വല്ലോടത്തും നല്ല എല്ലോടത്തും നല്ല പോയൊ ക്കി പനിയായിട്ടാണ് വന്നേക്ക്
ആഹ് അതെന്നെ ഹോസ്പിറ്റല്ലൊക്കെന്തോര പനി എന്നു ആയിട്ട് വന്നത് അറി
ആണൊ ഉം ന്നായിക്കോട്ടെന്നാ ന്നാ ശരി വിളിക്കണ്ട് ഓകെ.